ആ
ആഹ്.
കേൾക്കനില്ലേ.
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് ഞാൻ ഇത്ര നേരൊക്കെ കേട്ടിരുന്നില്ല ഇപ്പോ ലാസ്റ്റ് പ്പൊ ഹലോ കേട്ടു.
ഓ അങ്ങനെ എന്താണ് വിശേഷം.
നല്ല വിശേഷം.
നല്ല വിശേഷം എന്നാ പിന്നെ എ എന്താണ് ചെയ്യുന്നത് താങ്കൾ മാരിഡ് ആണോ? അതോ പഠിക്കുകയാണോ? മാരീഡ് ആണ്? ഓ മൈ ഗോഡ് നോ നോ നോ. ഞാൻ മാരീഡ് അല്ല.
വേറെ സിംഗിൾ ആണോ?
അതെ സിംഗിൾ ആണ്. സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ
അതെന്തു കൊണ്ട നിങ്ങക്ക് ചെക്കന്
ച്ചെ ഏ ല്ല ഞാൻ പെണ്ണിനെയല്ല ഞാൻ ചെക്കനെയാണ് നോക്കുന്നത് പെണ്ണിനെ നോക്കാൻ എനിക്ക് താല്പര്യവില്ല
ച്ചത് ചെക്കനെ നിങ്ങൾ നോക്കുന്നില്ല അതോ ഇനി പഠിക്കുകയാണോ ജോലി ചെ
ല്ല ഇനി ഞാൻ ചെറിയൊരു കുട്ടിയാണ് ഇനിയപ്പോ പഠിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോ സ്വന്തമായി കാലിൽ നി ക്കണം എന്നാണ്
ആ ഞാൻ സ്വന്തമായ കാലിൽ നിന്നതിനു ശേഷം തന്നെയാണ് കല്യാണം കഴി ച്ചത് അത് തന്നെയാണ് നല്ലത് കാരണം എന്റെ എനി എനിക്ക് പ്രായമുണ്ട് അത്യാവശ്യം എനിക്ക് പ്രായമുണ്ട്
ആ ചേച്ചിടെ സൗണ്ട് കേട്ടാ പറയ
അതെല്ലാവരും പറയും കുട്ടി ശബ്ദമാണ് കിളി ശബ്ദമാണെന്നൊക്കെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട്
ഓ രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണോ വല്ല്യ
ഒരാള് ഇപ്പോ മൂന്നില് പഠിക്കണു ഒരാള് ഇപ്പം എൽ കെ ജിയില്
അതെയോ അപ്പൊ വലിയ രണ്ട് പുരുഷന്മാരുടെ അമ്മയാണ്
അതെ അതെ ഒരു മൂത്ത ആൾ പെൺകുട്ടിയാണ് രണ്ടാമത്തെ ആള് ഒരു ആൺകു ട്ടിയാണ് അങ്ങനെ അതെ വേറെന്താ നിങ്ങൾക്ക് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേരാം നിങ്ങള് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് ജോലിയൊക്കെ ആയി സ്വന്തം കാലിൽ നിന്ന് നമ്മളുടെ കയ്യ്ന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ കയ്യിൽ തന്നെ പൈസ
കല്യാണം കഴിക്കത്തുള്ളൂ ആ അതാണ് എന്റെ ആഗ്രഹം നമ്മള് എന്തിനോ ഇതിന ഇങ്ങനെ നമ്മള വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പാടില്ലല്ലോ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡിഗ്രി കോഴ്സ് ആണ്
അതെതന്നെ അത് തന്നെ
അത് കഴിഞ്ഞ് ഇത് പി ജി അധ്വാനിച്ച പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് അല്ല വേണ്ട ഏ എനിക്ക് എന്റെ സ്വന്തമായ അഹ് അധ്വാനിച്ചുണ്ടാക്കി എന്റെ ചോര നീരാക്കി അദ്വനിച്ച പൈസ ഉപയോഗിച്ച് പഠിക്കണം എന്നാണ് ആഗ്രഹം
ആ അത് തന്നെ നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കാരണം എന്റെ ഒരു കാര്യം പറയാ വെച്ചാല് എനിക്ക് ഇപ്പൊ ആരുടെ കയ്യിൽ എന്റെ ഭർത്താവിന്റെ കയ് മുന്നിൽ ഭർത്താവിന്റെ മുന്നിലായിക്കോട്ടെ എന്റെ വീട്ടുകാരുടെ മുന്നിലായിക്കോട്ടെ എനിക്ക് ആരടെ മുന്നിലും പൈസ കൈനീട്ടണ്ടെ ആവശ്യമില്ല കാരണം ഞാൻ എനിക്കൊരു സ്വന്തമായ ഒരു ജോലിയുണ്ട് അതെ അതെ വർക്ക് ചെയ്യാണ് ര മൂന്ന് ന്നാ അഞ്ച് വർഷായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അഞ്ചാറ് വർഷായി അല്ല ആ ആറേഴ് വർഷം. ഷായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഉം എന്താ പറയാ അപ്പ അതിന്റെ ഒരു മനസ്സിലായില്ലേ അപ്പം നമ്മള് സ്വന്തം കാലിൽ നിന്ന് ട്ട് വേണം നമ്മൾ കല്യാണം എന്തോ ആയി അത് എന്തായിക്കോട്ടെ ആ ഇപ്പൊ വീട്ടുകാര് നിർബന്ധിക്ക്ണ്ടേ ആ അത് എടുക്കണ അത് എട്ക്ക അത് ഞാൻ ഇപ്പത്തെ തലമുറകളോടക്കെ ഞാൻ അതാ പറഞ്ഞു കൊടുക്കാറ്. കാരണം അവർക്ക്പ്പതൊന്നും അറിയില്ല അവര് ചിലപ്പോ ആ ചോര തെളപ്പിന് അവര് നങ്ങട്ട് കല്യാണം കഴിക്കുന്ന
അതെ ഇപ്പോ ഒന്നും പറയണ്ട ഈ ഇൻസ്റ്റഗ്രാമിൽ ഓരോരുത്തരാണ് കല്യാണം കഴിക്ക്ണ കണ്ടാ തന്നെ ഇന്റെ കൂടെള്ള കുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കണം ആ കല്യാണം എന്ന് അവര് അവര് ഒരിക്കലും ദാമ്പ ജീവിതത്തിനെ പറ്റിട്ട് അവര് ഏ ആലോചിക്കുന്നില്ല അവര് അന്ന് ആ ഒരു ദിവസം സത്തെ ആ ഒരു ആഘോഷ സന്തോഷം അത് മാത്രാണ് ആഗ്രഹിക്കുന്നത് അത് നാല് ആൾക്കാരെ മുമ്പിൽ എങ്ങനെ നി ക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ദിവസം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് മാത്രാണ് എല്ലാരും
ഞ ഞാനും പലത് കേട്ടിട്ടുണ്ട് കാരണം എ എന്താ പറയാ ഈ അന്നത്തെ ദിവസം എനിക്ക് കല്യാണ ഡ്രസ്സ് ഇടാൻ വേണ്ടീട്ട് എനിക്ക് കല്യാണം കഴി ക്കണം അങ്ങനെ ഒര് അതൊന്നും അതൊക്കെ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യല്ല അവര് അവരുടെ വയസ് ഇപ്പം അങ്ങനെയാണ് പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആരുല്ല അപ്പം നമ്മള് എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ട്ച ങ്ങള്
പക്ഷെ അത് അത് അത് വളരെ നല്ലൊരു കാര്യാണങ്കി അതൊരു ശരിയായ കാര്യ പക്ഷെ എത്ര ആൾക്കാരോട് ചോദിച്ചിട്ടാ നമ്മള് പറഞ്ഞ് കൊടുക്കാ ഞാനിപ്പ എന്തേലും പറഞ്ഞ് കൊടുത്താല് അവരെല്ലാരും എന്നോട് പറയും തള്ളവൈബ്ന്ന് അപ്പൊ പിന്നെ ഞാനൊന്നും പറയാനും പോവാറ
പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു എന്നാവൂലോ നമ്മളെ മനസ്സി നമ്മളൊരു നല്ല കാര്യം ചെയ്
അത് അതു അതും ശെരിയാണ് പക്ഷെ കൊറെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല മനസിലായിപിന്നെ നമ്മള് പറഞ്ഞ് ട്ട് കാര്യല്ലല്ലോ
ആ ന്നങ്ങനെ പിന്നെ നമ്മള് ഒക്കെ ഓരോ ത്തരും വീട്ടിന്ന് പഠിപ്പി പഠിച്ചു വരേണ്ടേതല്ലേ ഇപ്പൊ ഞാനിന്റെ രണ്ട് മക്കളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അവർ അവരുടെ സ്വന്തം കാര്യം അങ്ങനെ ചെയ എന്നുള്ള രീതിക്ക് അവരുടെ ഒരു ആഹ് അത്യാവശ്യം നല്ല ഒ രു ആറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഞാൻ പഠി പ്പിക്കുന്നത് ന്ന് ഇനിക്ക് ഒറപ്പ പ്പിച്ച് പറയാൻ പ റ്റും അങ്ങനെ ഓ
അത് നല്ലതാണ് അപ്പൊ ഒരി ഒരിക്കലും പറയില്ലല്ലോ അമ്മ നോക്കിയിട്ടില്ല അച്ഛൻ നോക്കിയിട്ടില്ല ശരിയായ രീതിക്ക് നോ ഒരു പാരന്റിങ്ങനെ കിട്ടിട്ടുണ്ടന്ന് നാലാളോട്
പറയാ അത അതന്നെ അത് അവരുടെ അവർ എൻ്റെ മക്കൾക്ക്
സ്വന്തം നമ്മ നമ്മുക്കും ഈ
എന്റെ അതെ എന്റെ മക്കൾക്കത് അവരുടെ ഫ്രണ്ട്- ഫ്രണ്ടസിന്റെ അടുത്ത് ഫ്ലക്സ് ചെയ്യാൻ പറ്റും ഇപ്പൊ അവർക്ക് ആ് എന്റെമ്മ ഫോൺ തരാറില്ല എന്റെ വീട്ടില് ഫോൺ ഉപയോഗിക്കാറില്ല അങ്ങനെയൊക്കൊയിരിക്കും ഇപ്പൊ പക്ഷെ അത് അത് അവർക്കൊരു സങ്കടമായിട്ടല്ല അതവരാ എൻറെ വീട്ടിൽ എന്റെ ഉപ്പയും ഉമ്മയും എന്റെ വീട്ടുകാരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്
അതെ അത് വേണമെങ്കിൽ മക്കൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു- കാലം കഴിഞ്ഞിട്ട് പറയുമ്പോഴാണ് ഞാൻ ആ സമയത്ത് സമയത്ത് ഇങ്ങനെ നല്ല രീതിയിലാണ് എന്റെ സമയം ഉപയോഗുന്നത് ആലോചിക്കുമ്പോ അവർക്കതൊരു വല്യ വല്യ കാര്യമാ
ആശ്വാസം അതന്നെ അത് ഇപ്പൊ അതാർക്കും അത- തന്നെയണല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറയാറ- പറയില്ലേ ആ മുല്ല- എന്തെങ്കിലും പറിച്ച് കൊണ്ടോയി കഴിഞ്ഞൽ ആവും മണം അതൊരു മാച്ചില്ലാത്ത പോലെ ഉണ്ടല്ലേ
അല്ല ഉ മൂല്ല പൂ പൊടു മുറ്റത്തു കൊണ്ടയാലും മണല്ലന്നല്ല മുറത്ത് കൊണ്ട പോയാലാണ് വില ല്ലങ്ങ് അതു മണം എടുത്ത കൊണ്ടായാലങ്ങനാ മണം വരിക
മണം ഞാൻ ഉദ്ദേശിച്ചത് വിലയെയാണ് ഈ പഴഞ്ച അത് നിങ്ങളുടെ ജനറേഷന്റെ ഒരു നമ്മളിപ്പോ ഒരു അഞ്ച് ആറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവൂല്ലോ മിനിമം അ ഓ അത് നിങ്ങൾക്ക് അതൊരു
ആ എനിക്ക് മനസ്സിലായി താങ്കൾ കഷ്ടപ്പെടണ്ട എനിക്ക് മനസ്സിലായി അല്ല താങ്കൾ ആ ഹ ചോദിക്കാൻ വരികയായിരുന്നു താങ്കൾ ഭക്ഷണം കഴിച്ചോ
ഞാൻ ഭക്ഷണം കഴിച്ചു ഞാന് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചു താങ്കൾ ഭക്ഷണം കഴിച്ചു
ഇല്ല കഴിച്ചിട്ട് ഇല്ല കഴിക്കണം
ഈ പഠിക്കന്നൊക്കെ പറയുമ്പോ ഭക്ഷണം കാര്യങ്ങളൊക്കെ നേരത്തെ നല്ല വൃത്തിക്ക് കഴി ച്ചോണം കാരണം നമ്മളതൊക്കെ എഫക്ട് ചെയ്യും ആഹാരം ന ഞ ആ ഒരു നമ്മൾ ചിട്ടയോടെ ജീവിക്കു ച്ചഴിഞ്ഞാല് നമുക്ക് കുറച്ച് കഴഞ്ഞല് കു കുട്ടി ഒക്ക ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്കത് മനസിലാവും ഞാൻ എന്റെ ഒരു എക്സ് എക്സ്പീരിയൻസ് അതൊക്ക വച്ചിട്ട്
ഉം ഉം മനസ്സിലായി മനസ്സിലായി
അ
അല്ല എന്ത് താങ്കൾ ചോദി ച്ചുന്നിരുന്നത്
ഭക്ഷണം ഉണ്ടാക്കാന യ്യോ
ഞാനതിൽ കേമിയാണ്
ആണല്ലേ അപ്പൊ എങ്ങനെയാ ഏമ് മധുരൊള്ളതാണോ എരുവുള്ളതാണോ പുളിള്ളതാണോ
അങ്ങനെ അങ്ങനെന്നുല്ല അത് എല്ലാതും അപ്പത്ത ഒരു ഇതുപോലെ ചെയ്യും
ചെയ്യും. ആ അത് അത എന്നെ നല്ലത് ചെലോര് ക്ക്‌ മധുരം പിടി ക്കില്ല എരു പിടിക്കില്ല നമ്മളെല്ലാതെ ഞാ എന്റെ കുട്ടികളൊക്കെ അങ്ങനെ വളർ ത്തിക്ക്‌ണത്. അവർക്ക് എന്റെ മൂന്നാം ക്ലാസി പഠിക് ക്യുന്ന കുട്ടി അവരെ കടിക്കാത്തതല്ലാതെ അവള് കഴിക്കും.
നല്ലതാണ് അതങ്ങൻ വളർത്തിട് വളരെ ഇത് നല്ലൊരു അ ഒരു ഒരു സൊ ഭാവാണെന്ന് പറയാമോ
ആ ഞാന് ഉദ്ദേശി ആ അത് മാത്രല്ല ഇപ്പ ഏ എരി അധികം ഞാൻ കൊടുക്കാറില്ലാട്ടോ കാരണം. അത് അവരുടെ ശരിരം ആ മധുരം ഞാൻ അധികം കൊടുക്കാറില്ല മധുരോക്കെ ഞാനീ ഫ്രൂട്ട്സിട്ട നമ്മളാ ഒരു ബേസിലാ മനസ്സിലായ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ പിന്നെ എന്താ താങ്കൾക്കീ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ
പാട്ടൊക്കെ ഒരു സമയം വരെ കേട്ടിരുന്നു ഇപ്പോൾ വളരെയധികം കുറവാണ് കാരണം അത് സിനിമകൾ താല്പര്യമുണ്ട് പക്ഷേ അതും ഒരു ഒരു മിം എന്താ പറയാ ഒരു എന്താന്നപ്പയ്
ലെ ലിമിറ്റൊക്കെ വെച്ചിട്ട് നിശ്ചിത സ്ഥലത്തെ സമയത്ത ആ എനിക്ക് മനസ്സിലായി താങ്കൾ ഉദ്ദേശിക്കുക എനിക്ക്
മനസ്സിലാകുന്നുണ്ടല്ലോല്ലോ അല്ലെ ആ താങ്കള് എങ്ങനെയൊ ഒരു സിനിമാ പ്രേമിയാണോ
ഞാനങ്ങനെ സിനിമാ പ്രേമിയല്ല പക്ഷെ ഞാൻ സിനിമ ഞാൻ കാണാലുണ്ട് എനിക്കിഷ്ടപ്പെടുന്ന സിനിമ ഞാൻ കാണും
എനിക്ക് ഈ മനസ്സിന് സമാധാനം തരുന്ന സിനിമകൾ അതേപോലെ തന്നെ കുറ ചിരിക്കാനുള്ള സിനി സിനിമകളൊക്കെ വളരെ ഇഷ്ടമാണ്
ആ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും പിന്നെ ഇങ്ങനെ ഒരു ഞാൻ അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലാണ് മനസ്സിലായോ
എനിക്ക് താങ്കളുമായി സംസാരിച്ചപ്പോൾ അത് മനസ്സിലായി
ആ അതെന്റെ അതെല്ലാരും എന്നോട് പറയാറുണ്ട് ഞാൻ എന്നെന്ന് പറഞ്ഞഞ്ഞാല് ഞാനങ്ങനെ പൊക്കി പറയാന്ന്
ഇല്ലല്ല ഒരിക്കലുല്ല ഒരിക്കലു ഞാൻ അങ്ങനെ ആൾ ആൾക്കാരെ വർത്താനം കേട്ട് അവരെ വിലരുത്തുന്ന ഒരു മനഷ്യനല്ല
ആ അത് വളരെ നല്ലതാ മന്തിയാണോ ബിരിയാണിയാണോ ഇഷ്ടം
അങ്ങനെ ചോദി ച്ചാ അത് വരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ്
ആ അല്ലേ ഈ ടേബിളിന്റെ ഫ്രണ്ടിലെ ഒരു പ്ലേറ്റ് മന്തിയും ഒരു പ്ലേറ്റ് ബിരിയാണിയും വെച്ച് കഴിഞ്ഞാല് താങ്കൾ എന്താ എടു
ഞാൻ ആ ആദ്യം ഒരു ചോദ്യം ചോദിക്കും അതിൽന്ന് രണ്ടിന്നും കുറച്ചെടുക്കാൻ പറ്റോ
ആ ചോദ്യം ഇവിടെ ഫലപ്രയോജനമല്ല
ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിപ്പോ ഇരിക്കുന്നത് മന്തിയും അല്ല ലബനീസ് മന്തിയും ഒരു സാധാ ബിരിയാണിയും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ബിരിയാണി എടുക്കൂല്ല പക്ഷെ അത് നല്ല പൊരിച്ച ചിക്കനും കൊണ്ട് ഉണ്ടാക്കി യിട്ടുള്ള ബിരിയാണിയും ഒരു സാധാ മന്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെന്തായാലും ബിരിയാണിയ ചൂസ് ചെയ്യുള്ളൂ ആം ഐതിങ്ക് ആം എ ഓൾ ടൈം അ അയ്യോ ഞാൻ എപ്പളും ഞാൻ വിചാ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എപ്പളും ഒരു ഉം ബിരിയാണി ഡേ പ്രേമിയാണെന്നാണ്
എന്നാ പിന്നെ ആയിക്കോട്ടെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ നോക്കി
ഓക്കെ താങ്കളും ബായ്
ബായ്